ആ ആ ഹലോ അ സ്ലാമലെക്കും എന്ത പാട് സുഖല്ലേ? മ് മ് ആ സുഖാട്ട് രിക്കുന്നു ഫുഡക്കേ കഴിച്ചോ നാലുമണിക്കത്ത ഫുഡ് എത് പലഹാരണ്ടാക്കിയാ.
പലഹാര ഒന്നു ണ്ടാക്കില്ല ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ അതിന് പോയിട്ട് ഞാൻ മൂന്നുമണിയൊക്കെയായി വന്നപ്പം അത് കഴിഞ്പ്പം ച്ചത്തെ ഫുഡ് കഴിച്ചതേ ഒള്ളൂ.
അപ്പം മ നമ് നമ്മളെ ഇത് ടൈം കിട്ടിട്ടില്ലേല്ല. ചായക്കു ടൈമില്ലല്ലേ ഫുഡ് കയിക്കാത്തോണ്ട്.
ആ കുഞ്ഞ് കുഞ്ഞിന് എത്ര വയ്സ്സായി കുഞ്ഞിന് എത്ര വയി എ പ്നെ സൗണ്ടെട്ടതാ ചോയിച്ചേ.
ആ മൂന്ന് വയ്സ്സ് മൂന്ന് കഴിഞ്ഞ് അങ്ങനവാടി ഒണ്ട്
പോന്നുണ്ടല്ലേ ആ വീടിന്റെ അടുത്ത്ന്നെണ്ടോ മ് മ് എ അ അ അ ആ എനിക്ക് ഒരു കൊ ഒരു പെങ്കൊചൊണ്ട്. മൂന്നര വയസ് പ്ലേ സ്കൂളി പോകുന്നു.
ആ
വഴക്കില്ലാതെ പൊക്കോളോ
ആ ഒക്കാൻത്ത കൊഴപ്പല്ല ഓക്ക് ഇഷ് ത്താണ് സ് അങ്ങലവാടി പോണത്. ഒക്ക്മ്പട ഓല് വെന്താണ് ഏട്ടത്തിലൊക്കെ പോകുമ്പോ ഒറ്റപ്പെടും വ്ടെ
ആ ഹ ഹ ഒരു കുട്ടിയേള്ളോ.
അല്ല മൂന്നാൾണ്ട്.
മൂന്നാളല്ലേ ആ. മ് മ് മ്
ഉം ഒരാള് പത്താം ക്ലാസ് ഇപ്പ എക്സാം എയ്തി. പ്ലസ് വൺ അപേഷ്ക്ണ് രണ്ടാമ ത്തോള് മൂന്നാം ക്ലാസ്ക്ക് പാസ്സായിക്ണ്. ഉ ഉ മൂന്നും പെൺ കുട്ടിയോളാണ്. അപ്പം ഇബളാണ് ചെറിയ ആള്. അപ്പം പിന്നട് അട് തന്നേണ് അംഗൻവാടി. ഓള് ഒറ്റക്ക് പോയി വരാൻള്ള ദൂരം തന്നെ. അപ്പൊരെടവയിക്ക് എറങ്ങണം. അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടണെച്ചിട്ട് ഞാൻ ഒറ്റക്ക് വിടലില്ലോളെ.
ഉം വർക്ക് വല്ലം ചെയ്ണ് ണ്ടോ?
വർക്കൊന്നും ചെയ്ണില്ല.
ഉ ഉ ഉം
അയ്നന്താ നമ്മള് ചാറ്റസ് വർക്ക് അങ്ങനത്തെന് അങ്ങനെക്കെ ണ്ട്. അയ്നൊന്നും അതൊന്നും രു മെച്ചള്ള പരിപാടില്ല.
ഉ ഉ ഉ
പിന്നെ വേറെന്തൊക്കെ?
വേറെ ന്തോ
വീടൊക്കൈക്ക്ണോന്ന്
ഇല്ല നമ്മളിപ്പോ വാടകക്കാണ്
അടെ അലെ വീടൊക്കെ വാണംല്ലേ
ഉം ല്ല ഞാൻ ജോലിക്ക് പോന്നില്ല ഒന്ന്ള്ളൊണ്ട്
ആ അടക്ക് മഴ എന്താ പാട്
മഴ വല്ല്യതായി മഴയൊന്നുമില്ല
ഏ വിടെപ്പല്ലോട്തും പകർച്ചവ്യാതി വരൾ പനിയുള്ളപ്പോ
ഓരോന്ന് കഴിയുമ്പോ ഓരോന്ന്
ആ ഒന്നല്ലെങ്ങെ ഒന്ന് ഒന്നല്ലങ്ങ് ഒന്ന് ത് മഴസെരിക്കൊന്ന് പെയ്ത്ക്ക്ണങ്കി കൊഴ് പ്പല്ല്യ ത് മഴ പെയ്തിട്ടുല്ല്യ അസുഖാണ് പടർന്ന് പുട്ച്ച്ൻ മഴസെരിക്ക് പെയ്യാണെങ്കിൽ കൊതുകളൊക്കെ ക്കാണ് ഒയിവ പോവേ ഇത് മഴ പെയ്ത് ഒരർ ച്ചും കൂടി ആവുമ്പ ആ കൊതുകള് പിന്നേം അസുഖം കൂടും അതാണ് കൂടിയത് ആഹ് എത്ര എന്ന് വെച്ചിട്ട കൊതുവിനെ തടുത് ത്തിടുക പരിധിയില്ലേ ഉം ഇതൊക്കെ നല്ലോം ഡബർ കാടണേ രണ്ടു ഒരു സൈഡ് ഒരു സൈഡും ന്താന്ന് പെരും കാടുവാണ് ഉം പുല്ലും തൊക്കെ ഒക്കെ വന്നാട്ട് മരങ്ങളൊക്കെ തായിട്ട് തെങ്ങ് തോട്ടൊക്കെ കൂടിയായിട്ടു ഒരു ഫാമസ് ആയിട്ട് ഒന്നായിട്ട് അപ്പൊ അതില ക്കെ കൊതുകൾ വന്ന് ഇൻ മുട്ട ഇട്ടിട്ട് ഇപ്പം മഴ ചെയ്യുമ്പോ ഒന്ന് പൊന്തി പോകും പിന്നിം ഓൽ ഇത് തന്നെ അല്ലെ ഏറ്റവും നല്ലോം കൊതുകിന്റെ ശല്യാ മു അന്നേരം ഇവിടെ പുറത്ത് എറങ്ങാൻ തന്നെ ഫാൻന്റെ ചോട്ടിൽ ഇരിക്കണങ്കിൽ കുഴപ്പമില്ല ഫാൻ ഓഫ് ആക്കിയാൽ പിന്നെ ഓൽ എവിടുന്നാ വരുന്നന്ന് അറിയില്ല ആഹ്
ആഹ്
എത്രയായി പിന്നെ കോട്ടരുമ ഉണ്ടാവും അതറിയോ കോട്ടരുമ ഉണ്ട് ഡബ്ബർന്ന് വരുന്നൊരു പ്രാണി
ഓ ഓ ഞാന എനിക്ക് അങ്ങനെ അറിയില്ല
ആഹ് അങ്ങനെ പ്രാണിയോളുണ്ട് അതും നമ്മൾ ഒരു രാത്രിയായാൽ ഇങ്ങനെ വരും ഉം ഒരു ഭാഗം ഫുള്ള് ഇട
ആഹ് ആഹ് ഹാ
ചെവിയിലൊക്കെ പഞ്ഞി വെച്ച് കിടക്കണം ഉ അങ്ങനെയും വരൂ ഞങ്ങക്ക് അത് തന്നെ ബുദ്ധിമുട്ട് നാതൂനൊക്കെ ഭയങ്കര ബുദ്ധി മുട്ടാ
ആഹഹ
ഒന്ന് ചായിട്ട ഓരെ വീട് ഞങ്ങൾത് പിന്നെ ഒ ഒന്നും കൂടി അകലണ്ട്
ഉം ഹും ഹും
പുറത്ത്ക്ക്ല്ല ലെയ്റ്റ് നേരം വെൾക്കോളം കത്തണം ന്നാലാണ് അവര് അവ്ത്ത് കേരാതിരിക്കൊള്ളൂ മ്മ്
പണിയെല്ലാം കഴിഞ്ഞ അതോ
ഏ
പണിയെല്ലാം കഴിഞ്ഞോ
ആ കഴിഞ്ഞു കഴിഞ്ഞു ഇന്ന് നോമ്പ് ആയത്കൊണ്ട് രാവിൽ ന്ന് വെയ്ന്നാരത്തെ ഡൂട്ടില്ല ൻക്ക് ഒറ്റക്കാെള്ളു അപ്പ പിന്നെ ഞാന് ചോറ് കഴിക്കും കട്ടൻ ചായണ്ടാക്കി ക കൊട്ക്കും പിന്നെ വള്ളത്തിന് ദാഹല്യല്ലോ വെ ത് കൊറവല്ലേ
ആഹഹ
അതെ ന്ന്ണ്ടാക്കണ്ടാച്ച്ട്ട മോക്ക്ന്ന് എന്തേ ലൊക്കായ്ട്ട് ഓക്ക് ഉള്ളി കു ട്ടാനും ദോശെ അല്ലെങ്കി ചപ്പാത്ത്യാേ എന്തേലാെക്കെണ്ടാക്കണം
ആഹഹാ അതെ കഴിച്ചോളാെ കൊച്ച് കഴകൊന്നും കൊ കഴിച്ചോളും എന്തേലും ഒക്കെ
ആ
കഴിച്ചോളോ
എങ്ങനെ
അല്ല ഫുഡൊക്കെ കുഞ്ഞ് കഴിച്ചോളാേന്ന്
ആ ത് അ അ ഓളൊറ്റക്കയ്ക്കും
തന്നെ കഴിക്കോ ആ ചെറിയത്
ഉം അപ്പൊ അങ്ങനവാടി പോയിന്റേഷം ഞാൻ വ വ വൾമ്പിച്ചെട്ക്കലാണ് രാത്രിക്കെത്തെ ഫുഡ് ഞാൻ വൾ കൊട്ക്കും ന്താണ് വാരി കൊട്ക്കും കൊഞ്ചായി അല്ല ഞാൻ പിന്നെ വെ ല്ലാതാന്ത് ആ ശീലായ്കഴിഞ്ഞ ഞ്ഞ് അങ്ങലവാ സ്കൂൾ പോകുമ്പളൊക്കെ ബുദ്ധിമുട്ടാവേ ദ്ന്നരേ വാരി കൊട്ക്കലെന്നെ ര നേരം രാത്രി പിഴിഞ്ഞന്ന് കുട്ടികളെല്ലാം ഇഷ് എന്നിട്ട് ഓൽക്ക് അറീലല്ലോവയറ് നിറഞ്ഞ്ക്ക്ണോന്ന് അപ്പ നമ്മള് കണക്കിലെടുത്തിട്ട് അവക്കും വാരി കൊടുക്കും രണ്ടാക്കും കൂടി ഒരുമിച്ചിട്ട് താഴെലോക്കും ഓള് നേരെ മേലെ മറ്റ് രണ്ടാളുപ്പ കേടന്ന് വാരി കൊടുത്ത്ട്ട്
ആഹ്
വാരി കൊടുക്കാണ് പാട് കഴിക്കും അവര് കഴിക്കാണെ ഒരു കുഞ്ഞിക്കയില് ചോറ് കൊടുത്തിട്ട് അയിക്ക് രസം ഒന്നും കൂട്ടാന എന്തേോലും കൂട്ടാൻ എടുക്കുള്ളൂ പച്ച വറ്റു വാ
ഉം ഉം
അപ്പ ഇനിങ്ങനെ ശീലായി ഇനി ഒരിക്ക് വേണം പടിഞ്ഞി എന്നിപ്പം നമ്മളിണ്ടാവലല്ലോ അപ്പൊ അവ കുത്തിയക്കെ ചീത്തറിച്ച് ഇങ്ങനൊരി കൊടുത്ത് കുട്ടികളക്ക കേട എത്തയാണ് കുട്ടികൾ പ്രായത്തെ വെച്ച് കൊടുക്കണം ഒക്കെ തന്നൻ പഠിച്ചേ സ്കൂൾ പോയാച്ചച്ച്ാരി കൊടുക്കുവോ നോക്കോ നക്കണ്ട് ചീത്തറിനെ കുട്ടികക്ക് പ്രായംമുത്ത എല്ലാതും പഠിപ്പിക്കണ്ണം
അംഗൻവാടി ഇല്ലേ ഇങ്ങനെ ഇപ്പഴും ഭരിക്കൊടുപ്പുണ്ടല്ലേ
ഒരു വാരി കൊടുക്കും ഇവിടത്തെ അങ്ങനെ വാരി കൊടുക്കല് കുറവാണ്
ആഹാ ഹാ ഞങ്ങൾ അവിടൊക്കെ ഇങ്ങനെ ആഹ് വാരി കൊടുക്കും പിന്നെ പിന്നെ ആ മാറിയപ്പോഴേക്കും അങ്ങനെ വലിയ ഇതില്ല.
ആ അതല്ല അവ കൂട്ടിയക്ക് അത് കുട്ടികക്ക് വാരി കൊടു നല്ല സുഖമാണ് എവിടയും കച്ചറ ആവൂല്ല മറ്റത് കുട്ടികള് വെച്ച് തേമ്പിച്ചക്കെ നന്ന കൊറെ പണില്ലേ ആ ഇവിടെ അംഗനവാടി എന്താണ് ആഴ്ച രണ്ട് ദിവസൊക്കെ വാരി കൊടുക്കും പിന്നെ ഒരു ഒരു വല്ല്യ വല്ല്യ വളമ്പി വെച്ച് കൊടുത്തിട്ട് ഉം അങ്ങനെ പരിപാടി അപ്പൊ പറഞ്ഞണൂറ് ശരി തന്നെയാണ് കൂൾ പോയിട്ട്ണ്ടെങ്കി കുട്ടിയോള് തനിയെ തിന്നണ്ടേ നമ്മള് വാരി കൊടുത്ത് ശീലാക്കിയാലേ ഓരെല്ലാ കാരും ഒറ്റക്ക് നോക്കണ്ടേ ഇപ്പസ് അങ്കനവാടി പോരൊക്കെ പരാതിയത്രേ അംഗൻവാടിന്ന് ഇപ്പം പുതിയ കുട്ടിയോള് പോയവരൊക്ക പരാതി പറയാ ച്ചറെ ങ്ങൾക്ക് മുട്ടല്ല്യാ പാലില്ല്യാ ഒന്നും തിന്നാൻ കിട്ടുന്നില്ല ഞക്ക് അംഗനവാടി തന്നെ മതിയെന്ന് ആഹ് ബിരിയാണിണ്ട് ആയ്ച്ചേല് ഒരിസം ബിരിയാണിയിണ്ട്
ഉം ഉം ഉം ഉം ദംബിരിയാണിന്നൊക്ക പറഞ്ഞപ്പം എന്തോ
ഫുഡും കാര്യക്കല്ലാം സൂപ്പർ പയേ മായിരിയല്ല
ആ
സ്കൂളിലായാലും അങ്ങനെ തന്നെയാണ് ആഴ്ചേൽ ഒരിസം മുട്ട ബിരിയാണി ണ്ട് പിന്നെ കോഴിക്കറി ഇണ്ട് അ എല്ലാ സോം ഉണ്ട് ഇവിട വിരുന്നാണ് ചെറിയ എൽ കെ ജി കുട്ടിയോൾക്കൂടുള്ള ഫുഡ് ഉണ്ട് ഓരോ സ്കൂള് ആഹ് ചില സ്കൂളില് എൽ കെ ജി ക്കുള്ള ഫുഡ് നമ്മ കൊണ്ടോണ്ടേ അ പത്തു മണിക്ക് എന്തെങ്കിലും പലഹാരങ്ങളോ എന്തെങ്കിലൊക്കെ
ആ ഹാ
ഇത് കൊണ്ടോണ്ട ആവശോള്ളൂ ഉച്ചക്കുള്ള ഫുഡ് അവിടുന്ന് കൊടുക്കും
ആഹ് ആ ആ
ഉം
ഉം പിന്നെ ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോയോ
ഹസ്ബൻഡിന്ന് പോയിട്ടില്ല ഹസ്ബൻ്റിനിന്ന് ഊര വേദനയായിറ്റ് ലീവാക്കിക്ണ് ഉം അങ്ങനെ പണിക്ക് പോകാൻ തുടങ്ങിട്ടോളൂ സുഖല്ലേ തിരിക്കേനി കൊറേ ഉം അത് ഇതാണ് വണ്ടീന്ന് ലോഡറക്കുമ്പളേ യൂനിയൻ പണിയനെ
ഓ
അപ്പ ടെൽസിന് റ്റ് ഒന്നായിട്ട് കാലും പണിട്ട് ഒന്നര കൊല്ലത്തോളം തൊരേ തന്നെ റെസ്റ്റ് ആയിരുന്നു നെര്മ്പിനൊക്കെ വല്ലക്കം തണ്ണവലിെ നിമ്പൊക്കെ പൊട്ടീനെ. അതക്കപ്പം ഫിങ് വച്ചത് ശരിയാ ക്കേ ഒര് ലെവലായ് വെര്ന്നേയുള്ള.
അപ്പൊ ഈ ചലവൊക്കെ എങ്ങനെഴിഞ്ഞു.
ചെലവൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നെ കുഴപ്പമില്ലാതെ.. അങ്ങനെ പോണ്ട് കുറി വച്ചിരുന്നു അപ്പൊ നേർത്തിട്ടേൻ. ഞാൻ ഞാൻ കുറുന്ന. നട നമ്മൾ കുറി വെക്കുക. അപ്പൊ ഞമ്മക്കതിന് മുപ്പണം കിട്ടൂലേ
ആഹഹ ഇപ്പൊ രണ്ട് പേ ര് തന്നെ ജോലിക്ക് പോയിട്ടും തെകയുന്നില്ല.
തയ്ന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ആയി പിന്നെ നാ ഇതരെ സഹായം ഫ്രണ്ട്സുകളൊക്കെ പൈസയച്ച കൊടുക്കും. പിന്നെ ഫുഡും കാര്യങ്ങളും പിന്നെ അരിക്ക് അങ്ക്ക് ബുദ്ധിമുട്ടില്ല. മൂന്നാക്കള്ള അരി പള്ളിക്കത്ത അരി ഇട്ടും. ഇവിടെആരും പള്ളി കാര്യ വിതരണം ഉണ്ടാവും
ഉം ഉം
രണ്ടുമുന്ന്മാ മഹരം ദൂരെയാണ്.
ആഹഹ
കേട്ടക്കണ പോന്നക്കെ പള്ളിന്ന്
ഞങ്ങ
അവിടെ നമുക്ക് ആ മഹല്ത്താൾക്കാർക്കും പാവപ്പെട്ട എല്ലാവർക്കും അരിവിതരണ ഉണ്ടാവും ആഴ്ചയിൽ പതിനഞ്ചാംദിവസം. ആപത്തിലാംപോലെഅരികിട്ടും പിന്നെറേഷനരിത്തഅരിമു ഇതാവുമ്പോ പിന്നെ അരിക്കിസ് പഞ്ചല് പിന്നെ കൂട്ടാനല്ലേ കൂട്ടാ ഇറച്ച മീൻ വണണംന്നാണ് കില്ലി നിർബന്ധംഉള്ളആള്
ശെരിയ അല്ലടാ അല്ല നമ്മുടെ നാട്ടിലൊക്കെ ആയതൊണ്ട് എന്ത് വേ ചീരയോ പറമ്പില ഇറങ്ങിയ ചേ
ചീര ഏതെങ്കിലും എന്താണ് ചക്ക മാങ്ങ എന്തെലൊക്കെ ആയിട്ട് ഉണ്ടാക്കും ഉം പിന്നെ ഇവിടെ എന്താണ് ചെയ്ത എന്ത ഇല്ല എന്താണ് രണ്ട് മൂന്നാലൈറ്റൊണ്ട് മുരിങ്ങല്ല രട്ടും ഇ ത കളി അങ്ങനെ എന്തെലുക്കെ താളിച്ച് തോനെ കൂടിയത് കുഴപ്പല്ലാതെ എറച്ചു മീനൊക്കെ നല്ല പൈസ തവാ അതെ എ പപ്പ പപ്പയേ എന്തെങ്ങിലുക്കെ പലവിത ചക്കക്കുരു കറിയെക്കും ഉം പിന്നെ കുട്ടിയേക്ക് പപ്പടം മുട്ട മതി അത് പിന്നെ എന്നും കൊണ്ടുരും ചെയ്യും പപ്പടകരൻ വരുവായിരുന്നു അയിൻ ന്ന് അൻപത് രൂപക്ക്‌ പപ്പടവും കുട്ടിക് പപ്പടംവെളിച്ചെണ്ണം ചോറും കിട്ടാ പിന്നെ വേറെ ഏ
ഹേംമേയ്ട് പപ്പടാണോ
അല്ലെ ഇത് അവര് ഇണ്ടാക്കി കൊണ്ട് വന്ന പേര് പേരൊന്നുല്ലയ്ന് ഓരൊ അത് കയ്യോണ്ട് എണ്ണി തരാണ് ക ഒന്നല്ല
ആഹ് അഹ്
ഉം അങ്ങനെ
ആഹ് അപ്പൊ നല്ലതായിരിക്കുല്ലോ
ആഹ് നല്ലതാണ് ന വേറെ ട്ടേഷാണ് പീടീന്ന് വാണക്കായും വേറെ ചൊയഎന്താ കാരണം നല്ല രസാണ് അവരെ പപ്പടം നല്ലൊം പൊള്ളക്കും ചെയ്യും പി പൊടിം ചെയ്യും മറ്റരു ബെലക്കെ ഇണ്ടാവുലെ എന്താ അങ്ങൻത്തെ കൊഴപ്പം ബ പ്പട സൂപ്പറാണ് നമ്മ്കടേന്ന് വാണം ഇതിന കായി രസണ്ട് വപ്പടൊക്കെ ഞാൻ പ ത്ത് രൂപയ്ക്ക് ഇരു അൻപത് രൂപയ്ക്കൊക്കെ വാങ്ങാം.
ആഹാ ഹാ
ങ്ങാണെങ്കി ഇരിവിതിനോ പത്തിനോ വാങ്ങും. കാക്കു വാങ്ങാണെങ്കി പിന്നെ ലീവുണ്ടെങ്കി അൻപ്രുപ്യക്ക് വാങ്ങിയാ പിന്നെ ഒരാഴ്ച്ച പോകും.
അ അല്ലപ്പ ഈ പത്ത് രൂപക്കൊക്കെ വാങ്ങിയാ എത്രണ്ണം കിട്ടും?
പ പത്തെണ്ണം കിട്ടും.
ഓഹോ ഹോ
ഉം അമ്മ എത്ര ഒ കൊറ്ച്ച് പൈസക്കു അഹ് കെട്ടല്ലെ കെട്ടായതുകൊണ്ട് നമ്മ പൈസക്കനുസരിച്ച് തരും മറ്റ നമ്മള് പാക്കറ്റ്ആകുമ്പോ മുപ്പറ്പ്പ്യ നാപ്പൊറ്പ്യ നൊടുക്കണ്ടേ. നമ്മ കൈക്ക്ള്ള പൈസ. വാങ്ങ്യാമതി.
മതിയല്ലെ ആഹ് അപ്പൊ ഇത് ഫ്രിഡ്ജ് വെക്കണം ഫ്രിഡ്ജില് ഒന്നും വെക്കണ്ടല്ലോ.
ഏയ് എ ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട ഇ അത് അധികം ഇണ്ടാവൂല്ല മൂന്നാൾ ഓരോ ഈ രണ്ട് ഒരു പൊ--ഒന്ന് ഞാനും കീറിട്ടാ പൊരിക്ക. ഉ മുഹാ ഒരിസ് സില് മൂന്നെണ്ണം. ആറെണ്ണൊക്കെ ആവശ്യം വരൊള്ളൂ അങ്ങനെ. നടുപൊളിച്ചിട്ട് ഉച്ചക്ക് ഒര്പൊട്ട് രാവിലെ പൊ വൈന്നാരം പൊട്ട് അങ്ങനെ കണക്കാക്കി കൊടു പിന്നെ വാണെന്ന് ഇണ്ടെങ്കില് ഒര് സ്കൂ കൊണ്ടാവാ എന്താ കുഞ്ഞതാക്കിട്ട് കീറിക്കാണ്ട്.
അഹ് ഹ
നമ്മൾ ചിപ്സൊക്കെ പൊരിക്ക്ണ മായ്രി പൊരിച്ചെടുക്കും. കുഞ്ഞ് കഷ്ണങ്ങളാക്കി പൊ രിചെടുക്കും അപ്പോ പിന്നെ വട്ടപ്പാത്ത് പൊതിഞ്ഞ് കി ത്ത
ആഹാ
സ്കൂക്ക് കൊണ്ടോമ്പോ ഒരാക്ക് എന്തായാലും പപ്പടം നിർബന്ധള്ള ആളാ ഉം അങ്ങു കൂട്ടാൻപത്രത്തിൽ കുഞ്ഞ് കുഞ്ഞ് നുർകാക്കി പൊള്ള പൊള്ളപ്പിച്ചെടുത്താലെ ആ പാത്രത്തൂക്ക് ഒന്നായിട്ട് പൊരി പിന്നെ ആകെ പൊടിഞ്ഞു പോവും. അല്ല വേഗം പൊടിയും ഉം. ഇതില് പുണ്ണും വല്ലാതെ വരുന്നില്ല മറ്റേ പപ്പടം കൂട്ടി വേം പുണ്ണ് വരും. ല്ലെ ആ ഇത്പ്പ കാ ഒ ഒന്നൊരു കൊല്ല കൂടി ഇന്നിട്ട്ഞ പപ്പടംറ്റ പപ്പംന്ന ഒരാഴ്ച്ച് കഴിഞ്ഞാ ലോത്തൊള്ളും മുറിയേനെ
ഓ ഹൊ ഹോ.
ഇത് അതിന്റെ ഇതീന്ന്റിയാം നല്ല ടേസ്റ്റ് ആണ് ഒര അപ്പടം.
ആണോ?
എന്താന്ന് അറിയില്ല. ഓരെന്താ കൂട്ടണന്ന് അറിയില്ല. ഞാ ഒരു ദിവസ ഉഴുന്നിട്ടുണ്ടാക്കി. ക്യോക്കിനെ നമ്മൾക്ക് കൊറ കൊറോണ ആയി കിട്ടീല്ലല്ലോ? കൊറേ കി കിറ്റുള്ളൂ അയി മൂന്നാല് പാക്കറ്റ് വല്ലാംക്ക് ഇബിടെ പോവൂല.